ഹലോ ആഹ കേക്കില്ലേ
കേക്കുന്നുണ്ട് ഇവിടെ മഴയുണ്ടന്ന്
ഇന്ന് മഴല്ല ഇന്ന് നല്ല വെയിലുണ്ട് അപ്പൊ
ആഹ
ഓ ഉണങ്ങാനുള്ളതൊക്കെ പൊറത്ത് ഇട്ടോ?
ആഹ രാവിലെ എളക്കിയതാ
റ്റത്ണ്ട് ഇന്നല മഴ പെയ്തി ഇപ്പൊ
ആഹ ഇന്നലെ ഇവിടെ മഴയൊന്നും പെയ്തില്ല ഇന്നലെ ഇവിടെ വെയിലായിരുന്നു രാവിലെ കൊറച്ച് നെ നേര ത പെയ്തു പിന്നെ തൊട്ട് വെയിലായിരുന്നു അപ്പൊ ഇന്നലത്തെ തുണിയൊക്കെ അലക്കി അങ്ങനെ ഉണങ്ങി നി അധിക തുണിയൊന്നും ഉണങ്ങാനില്ല
ആ ആഹ്
ബേക്ക് ഫസ്റ്റ് ക്രേഡിയ ആയോ നന്താ സ്പെഷ്യല്
ഇന്ന് പത്തിരിയും ചട്ട്നിയും
പത്തിരിയും ചട്നിയോ
ഉം
ഉം ഞാൻ രാവില ചോറ ഉണ്ടാക്കി ക്യാ
ഉം
ഞാൻ രാവിലെ ചോറണ്ടാക്കി മോനെ സ്കൂളിൽ കണ്ടോണമാ ന്നും ആ സ്കൂളിൽ കൊണ്ടവാനേ അപ്പൊ സ്കൂളി കൊണ്ടആൻ വേണ്ടി ചോറ് വേണല്ലോ അപ്നെ ചോറണ്ടാക്കി പിന്നെ ഹസ്ബൻഡ്ന്റെ പണിക് പോവുമ്പഴും ഭക്ഷണം കൊണ്ടോണം അപ്പൊ ചോറ് എല് ഹെ വേണം അപ്പൊ ഞാൻ ചോറ ണ്ടാക്കിന്ന്
ക്ക വാണല്ലേ
ആ എല്ലാർക്കും വേണം ഉം
എന്താ സ്പെഷ്യൽ ണ്ടാക്കിയെ
സ്പെഷ്യല് സാമ്പാറു റ്റെ ഹസ്ബൻന്റ് സാമ്പാറൊക്കെ കൊണ്ടോയത് സാമ്പാറ് മീൻ വറുത്തുക്കെ ഇപ്പൊ ഇച്ചിരി ചിക്കൻ ഉണ്ട ഞാൻ കറി വെക്ക മോന് സോയാബീൻ വറുത്തതാ കൊണ്ടോയത്
ഓ ഓ അവര് നേരത്തെ പോവോ മോന്ന് നേരത്തെ പോവോ സ്കൂൾക്ക് ഹലോ
ണം കഴിഞ്ഞതാ
അല്ലല്ല പഠിക്ക
പഠി
ആഹ് അതെ
ആഹ് ഡിഗ്രിക്കാ
ആ ഡിഗ്രി കഴിഞ് ഇപ്പോ രണ്ടു മാസായി എന്തെങ്കിലും ഗോശ എടുക്കണംന്ന് വി ക്കി നല്ല ഏതെങ്കിലും ണ്ടെങ്കി എടുക്കണം
ആ അവിടെ അടുത്ത് കോളേജൊക്കെ യുണ്ടോ
ഓ കോളേജൊക്കെ ണ്ട്
ആ
മ്
ഠിക്കാന എന്താവാനാ ആഗ്രഹം
ഞാന് ബീ കോം മാ ഇടത്തീന്യേ അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഇതിലേക്ക് പോവാ
ആ ടാലി അങ്ങൻത്തെ തൊ ക്കെ പഠിച്ചതാ
ആ ഇതിന് ഞാന് ചേർന്ന് ഇന്ന് മിനിയാന്ന് നാളെ മുതൽ ക്ലാസ് തുടങ്ങും
ആ അവിടെ അടുത്ത് തന്നെയാ ബസ്സിന് പോണോ അതോ നടന്നു പോകാനുള്ള ദൂ രൊ ആ ദൂരെ കൊറെ ദൂരം ഇൻണ്ടോ ആ ആ
ആ മൂത്താളാ വീട്ടിലെ
താത്തന്റെ കല്യാണം കഴിഞ്ഞ് ആ ആ
ആ
അവള് ഇപ്പൊ വർ ക്കെയ്യാണ് ഫാർമസി ക്കെ
ആ ആ താത്ത വര്ലുണ്ടോ വീട്ടിലേക്ക്
ഓ വരല്ണ്ട് ഇന്നലെ വന്നീഞ്ഞു താത്തിം അളിയനും വന്നീഞ്ഞു ആ കൊറച്ച് പോവാണ്ട്
ആ
മ് മ് മോനപ്പളാ സ്കൂൾക്ക് പോവൽ ഇല്ല
എന്തോ അല്ല ആ ആ ആ
എന്റെ അമ്മ സ്കൂളിൽക്ക് പോയി എട്ടേക്കാലായപ്പോത്തേക്കും പോയി
ആഹ് ആഹ്
ഇനി നാലേകാലാകു മ്പത്തേക്കേ വരൊള്ളു അതുവരെ ഞാൻ ഇനി ഒറ്റക്ക് ചേട്ടായീം പണിക്ക് പോയി ഇനി ഉച്ചക്കാകുമ്പഴേ വരുള്ളൂ ഭക്ഷണം രാവിലെ ബ്രേക്കഫാസ്റ്റോക്കെ കഴിച്ചോ? ആഹ ബ്രേക്ഫാഫാസ്റ്റൊക്കെ കഴിച്ചോ? ആ ഉമ്മ ഉമ്മണ്ട ഉമ്മണ്ടോ വീട്ടില്
ആഹ് വടണ്ട് എങ്ങനെ
ആ ഹോസ്റ്റലാണോ നിക്കുന്നേ വീട്ടിലാണോ നിക്കു
അല്ല വീട്ടിലന്നെ ഇപ്പ നാളെ ക്ലാസ് തൊടങ്ങും ഇന്ന് ഇൻക്ക് കോളേജില് പോണ്ട് ടീ സി വാങ്ങാന്
ആ ആ ആഹ് ടീ. സി വാങ്ങിട്ടില്ലല്ലെ
ഇല്ല
ആഹ് റിസൾട്ട് വന്നോ പ്പോ റിസൾട്ട് വന്നോ ബിക്കോമിന്റെ ബികോമിന്റെ റിസൾട്ട് വന്നോ? ആഹ് ആ ഇനി എംകോം എട്ക്ക്ന്ന്ണ്ടോ
എം കോം എല്ലാരും പറ പി ജി ക്ക് പോയി ക്കൊന്നൊക്കെ പറഞ്ഞീനനി പക്ഷേ കൊറേ പഠി മണ്ടി വേൻ പഠി എന്തെങ്കിലും ചെറിയ കോഴ്സ് പഠിച്ച് ജോലിക്ക് വേണ്ടിള്ള തിലാണ്
എന്റെ ചേച്ചി എം കോം കഴിഞ്ഞു പക്ഷെ എന്നിട്ടും ജോലി കിട്ടിയില്ല എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ബാങ്കിലൊക്കെ നോകീട്ട് നമ്മള് കൊറ പൈസ അങ്ങോട്ട് കൊടുത്ത് കെട്ടി വച്ചിട്ട് കേറൻ പറ്റുന്നുള്ളൂ അങ്ങനെ ബാങ്കിലൊന്നും കേറാൻ പറ്റില്ല ഇപ്പന്ന്ട്ട് പ്പര് വണ്ടീടെ പാർട്സിന്റെ കടേല ആഹ് എംകോം കഴിഞ്ഞ ചേച്ചി
മ്
അന്നിട്ട്പ്പൊ ഒരു വണ്ടീടെ പാർ്സ് കടയിലാണ് ജോലി അങ്ങനെ അധിക പത്ത് പതിനായിരം രൂപ ശമ്പളം അത്ര പഠിച്ചിട്ടും പ്രത്യേകിച്ചൊരു
ഏ ഡിഗ്രി പഠിച്ചിട്ടും അതന്നെ ഉള്ളു പിന്നെ എംകോം വെർതെ പഠിച്ചിട്ട് കാര്യല്ലല്ലോ
ചേ ആ ചേച്ചി എന്റെ അനിയത്തി ബി ക്കോം വരെ പഠിച്ചൊള്ളൂ ചേച്ചി എം കോം വരെ കഴിഞ്ഞു അപ്പൊ പിന്നെ അവള് പറഞ്ഞു ഞാനിനി പോവുന്നില്ല ശാ ചേച്ചിക്കെന്നെ ജോലി കിട്ടിട്ടില്ല അതൊണ്ട് ഞാനിനി പോവുന്നില്ല പറഞ്ഞു അത് കഴിഞ്ഞിട്ടവളിങ്ങനൊഅ അക്ഷയേലൊക്കെ ഇച്ചരി കാലം ജോലി ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പം അവൾക്ക് രണ്ട് കുട്ട്യേൾണ്ട്
ആ ഇപ്പൊ വർക്കെയ്യ്ണ്ടോ
ഇപ്പം വർക്കെയ്യിന്നില്ല അ് അവള്ടെ ഹസ്ബൻഡന് അവടെ അവര് ക്കൊരു ഹോട്ടലുണ്ട് അപ്പൊ അവിടെ അവടെ ങ്ങനെ കണക്കോ ങ്ങനെ പൈസ വാങ്ങാനൊക്കെ ഇരിക്ക പിന്നെ കുഞ്ഞ് ഒരു കൊച്ചിന് ഒന്നര വയസ്സായിട്ടേ ഉള്ളു കുഞ്ഞിനെ നോക്കണം അങ്ങനെ
ഇവിടെ നാട്ടിലെന്നെ
ഭയങ്കര വഴക്ക് പറി ഓരോന്നൊക്കെ ട്ത്തിട്ടേ അതുകൊണ്ട് അങ്ങനെ കടേക്കൊന്നും പോവത്തില്ല വള്
ഉം ഉം
ഉം പിന്നെ മൂത്തയാളെ സ്കൂളി ചേർത്തു അവര്ടെ കടെടെ ഓപ്പോസിറ്റ് സൈഡില് സ്കൂൾണ്ട് അപ്പൊ അവളെ സ്കൂളിൽ ചേർത്തു രണ്ടാമത്തെ ആള് ചെറ്ത് ഒന്നര വയസ്സ് സായത്
അ ആ
പിന്നെ ചേച്ചിക്ക് മൂന്ന് പെൺകുട്ട്യാളാ മൂന്നു പേരും സ്കൂളിൽ പോവാ ഒരാള് എഴാം ക്ലാസ്സിലും ഒരാൾ മൂന്നാം ക്ലാസ്സിലും ഒരാൾ എൽ കെ ജിയിലും അങ്ങനെ ഉം ചേച്ചി അവിടെ എന്റെ വീട്ടിലാ നിക്കുന്ന ചേച്ചിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി ആക്സിഡൻ്റായിട്ടാ അപ്പൊ ചേച്ചി എന്റെ വീ ലാ
ഇവിടണ്ടോ ഇങ്ങള് നിക്ക്ണോട്ത്ത്
അല്ല എന്റെ സ്വന്തം വീ
ആ ആ ആ ആ
ആ ചേച്ചി എടയ്ക്ക് ഇവിടെ വരും അവധി സമയത്തൊക്കെ ഞാൻ പിള്ളാരെയൊക്കെ പോയി കൊൻര്രും അവർക്ക് അങ്ങനെ കളിക്കാൻ പവാൻ ഒന്നും ആ രുല്ലാന്ന് പറയുമ്പോ ഞാനും അനിയത്തിയൊക്കെ പോയി കൊൻരും കൊണ്ടോവോക്കെ ചെയ്യും അങ്ങനെ ഞങ്ങളട്ത്ത് വരും സ്കൂൾ അടച്ചപ്പോം രണ്ടാമത്തെ ആളെന്റെ ട്ത്തും മൂ ത്താട് അനിയത്തിൻ്റട്ത്തും പോയിരുന്നു അങ്ങനെ അവരിങ്ങനെ പറയും അവരുടെ പപ്പ ഇല്ലല്ലോ പപ്പ ഇല്ലല്ലോന്ന് അപ്പ ഇങ്ങനെ പോയിക്കൊണ്ടുവരും വിഷമം മാറാനൊക്കെ
ആ ആ ഉം
ആ..
ഫുഡക്കായല്ലേ
ഒക്കണ്ടോ
ആസ്കൂൾ ഉണ്ട് ഇവിടെ അടുത്ത്
ആഹ
ഉ ഉ ഫുഡൊക്കെ നിങ്ങള രാവിലെ ആയല്ലോല്ലേ ഹലോ ഹലോ ഹലോ
ബുദ്ധിമുട്ട ഇവിടെ എല്ലാ കോളേജും ഒക്കെ ദൂരെയ കേട്ടോ ആ നല്ല ദൂരെയ എന്ത് പടി കുറച്ച് ദൂരെ പോകണം എന്തന്നെ ങ്ങൊന്ന് നോക്കാനേ
ഞാനിങ്ങനെ ഇപ്പ വിചാരിച് ചീനി നൈസ്ങ്ങനെ പോയാലോന്നു പഠിക്കാനും ആണല്ലോ കൊറെ പൈസ
ആഹ പക്ഷെ എന്നാലും നഴ്സിംഗ പഠിച്ചാൽ നമുക്ക്രു ജോലി കിട്ടും അങ്ങനെ നമുക്ക് ജോലി എന്തായാലും കിട്ടുന്നരു പ്രതീക്ഷയുണ്ട് പക്ഷെ ഇതൊന്നും പഠിച്ചിട്ട് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല അതാണ് എന്റെ ആന്റീുടെ മോളു നഴ്സിംഗ് കഴിഞ്ഞു അവുക്ക് ഇപ്പോ ജോലി കിട്ടി കഴിഞ്ഞതേ ഉള്ളൂ പഠിത്തം കഴിഞ്ഞേ ഉള്ളൂ അതാണ് ഞാൻ ചോദിച്ചത്
എവിടെ നാട്ടിലന്ന വച്ചങ്ങിയത്
അല്ല ബാംഗ്ലൂര ആായിരുന്നു പഠിച്ച ചിലപ്പമാ സർഫ സർട്ടിഫിക്കേറ്റ് കിട്ടിയി ില്ല അതുകൊണ്ട് അവിടെ തന്നെ ജോലി ചെയ്യണ അത് കഴിഞ്ഞിട്ട് ജർമ്മനിക്ക് പോവാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കയ അപ്പം ഉ
ഓ ഓ ഞങ്ങ അങ്ങനെ പ്ലാൻ ചെയ്തിന് പിന്നെ ഫണ്ടിന്റെ ചെറിയൊരു ഇഷ്യു
ആഹ് പിന്നെ കൂട്ടുകാരുണ്ടോ ബീക്കോമിന് അങ്ങനല്ലാതെ വീട്ടിന് അടുത്തുന്നെന്നെ ഒരുമിച്ച് പോവാൻ
ഇല്ല അടുത്തൊന്നും ഇല്ല ഒറ്റക്കെന്നെ പോവല് എല്ലാരും ഓരോ സ്ഥല്ത്ത
ആ ഞാനോർത്ത് നീ ഫ്രണ്ട്സ് അങ്ങനെ പോയത് കൊണ്ടാണോന്ന്
ഏയേ അല്ലല്ല
ആഹ് ഫ്രണ്ട്സൊക്കെ വേറെ കോഴ്സിനായിരിക്കും ചേർന്നത് ലേ
ഓരൊന്നും ചേർന്നിട്ടില്ല ന്താ അറീല നി
ആ ആഹ് ഉം
എന്തെങ്കിലൊക്കെ സ്കില്ല് ണ്ടാക്കുന്നത് നല്ലതാണല്ലോ
ആഹ് ഉമ്മീം വാപ്പിയോക്കെ സുഖായിരി
ഓഹ് സുഖം
ഉംഹ്
മോനി നി വൈകുന്നേരേകുലെ വരൽ
അ ജോലി ചെയ്യുന്നുണ്ട്
ആര്
ഉമ്മേം വാപ്പേം
ഇല്ല ഉമ്മ വടെണ്ട് പ്പയും
ആ ആഹ് ഉം എന്നാ ശരി ന്നാഞൻ വിളിക്കാവേ
അയ്ക്കോട്ടെ